ഹലോ
ഹലോ
ആക്കെ കു
പാ കേൾക്കുന്നുണ്ട്
ഹലോ കേക്കാവോ ആ എന്താണ് പരിപാടി എന്ത്ന്തൊ എന്തൊക്കെയുണ്ട് വിശേഷം കൊറെ ആയല്ലോ ആ കൊറെ ആയല്ലോ കണ്ടിട്ട് എന്താാണ് വിശേഷം
ആ നന്നായിട്ട് സുഖമായിട്ടരിക്കുന്നു അവിടെ എങ്ങനെയുണ്ട് സുഖമായിട്ട് ഇരിക്കുന്നോ
എ അതെ അതൊക്കെ അ സുഖമായിട്ട് ഇരിക്കുന്നു വല്യ കുഴപ്പൊന്നും ഇല്ല ഇപ്പൊ എന്താണ് മാര്യേജ് ഓക്കേ എന്തായി പറയുന്നുണ്ടായ
ഇല്ല അങ്ങനെ സത്യത്തില് മാരേജ് എന്ന് പറയുന്ന ഒരു ഇതിനന് സിസ്റ്റത്തോട് എനിക്ക് വലിയ താല്പര്യൊന്നും മല്ല
അതെന് പറ്റി അപ്പൊ നോക്കുന്നുണ്ടായിരുന്നല്ലോ കൊറച്ചു മോനെ
ഇല്ല ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല അത് വീട്ടുകാരല്ലേ നോക്കുന്നുണ്ടായിരുന്ന
ആണോ ആഹ അല്ല എങ്ങനെ മോളില അച്ഛൻ ഇങ്ങനെട്ടുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ നോക്ക നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അ അപ്പൊ അതു ചോദിച്ചത് ഇങ്ങനെ പുറത്തന്ന് കണ്ടപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഇല്ല വിവാഹത്തോടെ വിവാഹം എന്ന് പറയുന്നത് തന്നെ എന്താണ് നമ്മളെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വിവാഹത്തോടെ എനിക്ക് താല്പര്യംമില്ല പിന്നെ നമ്മുടെ സമൂഹം വിവാഹം കഴിക്കാത്തവരെ അംഗീകരിക്കില്ല എന്നുള്ള ഒരു ആ ഒരു കാരണം കൊണ്ട് കൊണ്ട് ആണ്
അതെന്താ താത്പര്യമില്ലത്തത്
വിവാഹം സത്യം പറഞ്ഞ വിവാഹത്തിന് മുമ്പ് നമുക്ക് എന്തോരോ സ്വാതന്ത്ര്യങ്ങളണോ കിട്ടുന്നത് അല്ലെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ആ കുടുംബം അതേപോലെ തന്നെ കു കുട്ടികൾ അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ ഇതൊക്കെ ഒരു പ്രാരാബ്ദം ഒരു കഷ്ടപ്പാടൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്
അപ്പ പ്രരാബ്ദമൊന്നുമല്ല അപ്പൊ നമുക്ക് ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവുന്ന നല്ലതല്ല നമ്മ ഷെയർ ചെയ്യാനും പിന്നെ സ്വാതന്ത്ര്യം പോകുന്നു എന്നുള്ളതില് എന്താ പറയാ കൊറച്ച് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ അത് പിന്നെ അതൊക്കെ ഓരോ പാർട്ട്ണറിനെ അനുസരിച്ചിട്ടയിരിക്കും
അത്യത്തിൽ ഷെയർ ചെയ്യാൻ പാർട്ട്ണർ വേണമെന്നുണ്ടോ അപ്പൊ നമ്മള് ഇത്രേംകാലം ജീവിച്ചത് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മടെ കൂടെഉണ്ടായി അങ്ങനെയാണല്ലോ നമ്മള് ജീവിച്ചത് അപ്പൊ പിന്നെ ഇനി എന്തിനാണ് ഷെയർയ്യാൻ ഒരു പാട്ട്ണർ എന്ന് എന്നേനിക്ക് തോന്നുന്നുണ്ട്
ഓപ്പ അങ്ങനുള്ള മൈൻഡ് ആണോ
അതെ നമുക്കെന്തായാലും ഈ ഒരു എന്റെ ഈയൊരവസ്ഥയിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇതീനൊന്ന് മാറുമ്പോ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൊന്ന് എന്തോ ഭയങ്കരമായിട്ട് സംശയുണ്ട് എനിക്ക് അതിനോട് അത്കൊണ്ടാണ് എനിക്ക് അതിനോട് വല്ല്യതാല്പര്യം ഇല്ലാതിരിക്കുന്നത്
ഓഹോ പിന്നെ ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണോ
കല്ല്യാണം കഴിച്ചില്ലെങ്കി അത്രയും നല്ലത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരഒരു
ഇല്ല സ്വാതന്ത്രന്നും നസ്സ് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടില്ലല്ലോ അതൊക്കാരു പർഞ്ഞു
ഇപ്പം നമുക്കെവിടെങ്കിലും പോകണെങ്കിൽ നമ്മൾ ആരോടൊക്ക അനുവാദം ചോയ്ക്കണം ഇപ്പൊ ഞാ എനിക്ക്എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണമെങ്കിൽ എന്താണ് എനിക്ക് കൂടുതൽ ആരോടും പറയാനില്ല എന്റെ പപ്പയോടും അമ്മയോടും പറയുന്നു അതവിട തീർന്നു ഇനിയിപ്പോന്ന് പോണങ്കി മീൻസ് നമ്മടെ പാട്ണറോട് പറയണം പാർട്ണറുടെ മാതാപിതാക്കളോട് പറയണം അത് കഴിഞ്ഞ നമ്മടെ പിള്ളേരെ നമ്മടെ കുട്ടികളുടെ സൗകര്യം നോക്കണം ഇതൊക്കെ നോക്കിട്ടല്ലെ പിന്നെ പറയാൻ പറ്റോള്ളൂ
നമ്മളെ അച്ഛനമമീം പോലെ തന്നെയല്ലേ ഒരാളല്ലേ പാർട്ട്ണർ അഥവാ കല്യാണം കഴിച്ചാ തന്നെ പാടോണ്ട് പറയുന്നത് ഈക്വൽ ന്നെയല്ലേ പച്ഛനമ്മയും പറയുന്ന പോലെ തന്നെ ആയിരിക്കലും പാ
ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനോടും അമ്മയോടും പറയുമോ എനിക്ക് എന്തൊരുഹാ അത് അപ്പം അതവിടെ ഓക്കെയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് അവര ഒന്ന് ഒന്ന് എന്നോട് നോങ്ങനെ പറഞ്ഞിട്ടില്ല നി അങ്ങനെയല്ലപ്പ എല്ലാതിനും എന്നെ സപ്പോർട്ട് ചെയുന്നു എന്റെ പാരൻസായിരുന്നു ബട്ട് കല്യാണം കഴിച്ചേഴിഞ്ഞഅങ്ങനെര് ഹസ്ബന്റിനെകി കിട്ടണം എന്നില്ലല്ലോ
ഓ ഓക്കേ പക്ഷെ അങ്ങനെകി ഓക്കെ ഓക്കെ പറയാ ഉം
ആഹ് അങ്ങനെ കിട്ടണംന്നില്ലല്ലോ അതുകൊണ്ട്ന്നെയാണ് അതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ അവടെ പോണംന്ന് പറഞ്ഞിട്ടണ്ടെങ്കിൽ വേറെ എന്തങ്കിലുമൊക്കൊഫാമിലി ഫംഗഷനോ അങ്ങനെ എന്തെങ്കിലൊ ഒക്കെ വന്ന്നമ്മളെ എന്താണ്
നമ്മളെ വീട്ടിൽ തന്നെ നിർത്തുന്ന എന്തെങ്കിലും ഒരൊക്കെ അവസ്ഥ ഉണ്ടാകും അപ്പൊ ആഹ് ഒര് ഇതിന് വേണ്ടി ത്തഎന്റെരു എന്നാണ് എന്റെരു നല്ലൊരു ഫ്രീഡം നല്ലൊരു ലൈഫ് അതിന് വേണ്ടിങ്ങനെ മാറ്റി വെക്കുമ്പം അതൊക്കെ ഭയങ്കര ഒരു സങ്കടാണ്
ഓ ഓ ഓ നല്ല പിന്നെ ലിവിങ്റ്റുഗതെർ നോക്കുന്നില്ലേ എന്താണ്
ലവിങ് ടുഗേദർ ലവിങ് ടുഗേദറും അതിനോടും വെല്ല്യതാൽപര്യല്ല കാരണം ഞാന്ഇപ്പഎങ്ങെനേണോ ജീവിക്കുന്നത് അതേപോലെങ്ങോട്ട് ജീവിച്ച്പോയാമതി എന്നാഅന്തിയെൻ ഇതവരേ
ഓ ഓക്കേ ഓക്കേ എന്തേഡ്രീംസ് വല്ലതുണ്ടോ എന്താണ്
ഡ്രീംസ് അതെ എനിക്ക് പിന്നെ എന്റെകരിയർല് നമ്മള് കൊർച്ച് പൈസണ്ടാക്കുന്നു ആഹ് പൈസ കൊണ്ട് നമ്മളന്നെ ജീവിക്കുന്നു നമ്മളന്നെ അടിച്ചുപൊളിക്കുന്നു എന്താണ് നമുക്ക് അടിച്ചുപൊളിക്കാൻ നമ്മടെ പാരൻറ്സുണ്ട് നമ്മടെ എന്താണ് ഫ്രണ്ട്സുണ്ട് അതിൽ കൂടുതലായിട്ടൊരു ഉത്തരവാദിത്വന്നും അടുത്ത് വെക്കേണ്ട ഒരു ആവശ്യല്ലല്ലോ ഉണ്ടോ
അതൊക്കെ ഒരോരുത്തര പോയിണ്ട അപ്പം ശനി ച്ച് എനിക്ക് എന്റെ ലൈഫിൽ പാട്ട്ണറ് വേണം എന്നുള്ളൊരു മൈഡിലാണ്ട്ടോ എനിക്ക്
അതേ
കാരണം എന്റെവീട്ടില് കൊർച്ച് എന്താ പറയാ എന്റെ വീട്ടില് നല്ല കൊർച്ച്ന്നല്ല, അത്യാവശ്യം ഭയ് നല്ല സ്ട്രിക്ടാണ് അപ്പൊ നമുക്കൊരു പാട്ട്നർ അതായത് നമ്മളെ നമ്മളെ എന്താ പറയാ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാട്ട്ണറ്ണ്ടെങ്കി നമു ക്ക് പിന്നെആ ഒരു സ്ട്രിക്റ്റിന്റെ ആവിശ്യെന്നുല്ലല്ലോ
സത്യത്തില് നമ്മക്ക് നമക്കൊരാളുടെ മനസ്സിനെ ഇങ്ങനെ ചൂഴ്ന്നെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പൊ ഒരാളെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ ഓരോ മരണങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ കണ്ടിട്ടില്ലേ ഓരോരുത്തരെ -
അല്ല എനിക്ക് എനിക്ക്യാ ഒരു പേടി ഇണ്ട്ട്ടോ കാര്ണം ലൈഫില് ആഹ് ക മേരേജ് ചെയ്യുമ്പോ, പക്ഷെ ഞാ ഉദ്ദേശിക്കുന്നത് എന്താറിയോ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് ഏഹ് ഇപ്പൊ ഞാനൊരു ഏഹ് ഞാ ഒരു ഞാൻ ഫ്യൂച്ചറില് കല്യാണം കഴിക്കണെങ്കി ഞാൻ ഓപ്പണായി പറയും എനിക്ക് വീട്ടില് നിക്കാൻ പറ്റില്ല, നമ്മ്ക്ക് രണ്ടു പേർക്കും പുറത്ത് പോയിട്ട് നമ്മുടേതായൊരു ലൈഫ് ബിൽഡ് ചെയ്യണം എന്ന എന്ന് എന്ന് പറഞ്ഞിട്ടന്നെയാണ് നമ്മള് ഞാൻ അയക്കാറൊള്ളു കാര്ണം ഇതേപോലെ ആഹ് നേരത്തെ പറഞ്ഞപോലെ ദേവന് അച്ഛനമ്മ അവരോട് അവരോട് നമ്മളനുവാദം ചോയ്ക്കണ്ടാവശ്യണ്ടല്ലോ നമ്മളൊരു ജോയിന്റ് ഫാമിലിയാണെങ്യെ, പ്പ എനിക്കും അതിനോട് വലിയ താല്- ല്പര്യല്ല. അപ്പൊ പിന്നെ ഞാൻ ഇനി അഥവ ഫ്യൂച്ചർ കല്യാണം കഴിക്കുമ്പോഴും യാ അതായത് ഞാനും മാറി നിക്കണം ആളും ആളുടെ വീട്ടിന്ന് മാറി നിക്കണം. നമ്മ നമ്മള് രണ്ട് പേരും പുതിയൊരു വീട്ടിലേക്ക് ഷിഫ്റ്റെയ്ത് അവിടൊരു നമ്മുടേതായ ലൈഫ് സ്റ്റാർട്ട്‌ ചെയ്യണം
അത് ഒറ്റ മോനാണെങ്കിലോ, അത് ഒരൊറ്റ മോനാണെങ്കിലോ ഒറ്റമോനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിലോ
ഇല്ല അത് നോക്കിയേനെ, കാരണം എന്താ പറയാ ഇപ്പൊ ഒരച്ഛനമ്മമാരുടെയും മൈൻഡിലെന്ന് പറയുന്നത് നമുക്ക് വയസ്സാകുമ്പൊ ഒരാള് നോക്കണം എന്നുള്ള ഒരു മൈൻഡിലാണല്ലോ
ഓ
അപ്പൊ വയസ്സാവുമ്പോ ഓക്കേ അവര് ഇപ്പൊ എന്റൊര ഹസ്ബന്റിന് എന്റെ ഒരസ്ബൻഡന് ഇങ്ങന ഒറ്റ മോനാണെങ്കിഏഹ് ഹസ് ബൻഡ് നോക്കിക്കോട്ടെ വീട്ടില് പോയി നോക്കട്ട്, ആ ഒരു പ്രായാവുമ്പോ നോക്കിക്കോട്ടെ
ത്തൊരു മെന്റാലിറ്റി ആന്ന്
അ ഹാ അതായത് നമ്മളാരെയും നോക്കാൻ വേണ്ടിട്ടല്ല ഇപ്പൊ ഇപ്പൊ എന്റൊരു മൈന്റിൽ ഇപ്പൊ എന്റെ അച്ഛനമ്മനിം ഞാൻ നോക്കണം അല്ലാതെപ്പോ എ എ ഇപ്പെനിക്കൊരു ചേട്ടണ്ടെങ്കി ഏട്ടത്തി അമ്മ വന്നിട്ട് എന്റെമ്മനെ നോക് - ക്കണ്ട ഒരാവിശ്യുല്ല സത്യം പർഞ്ഞാ സ്വന്തം അച്ഛനമ്മമാര്നെ അവര്ന്റെ മക്കളെന്നെ നോക്കണം, എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാന്
ഉം ഹും
അത് അപ്പാൾക്ക് എന്തെങ്കിലും ആൾക്ക് ആളുടെ അച്ഛനമ്മമാരിക്കും എന്തെങ്കിലും വയസാവേ എന്തെ ചെയ്യുമ്പാള് നോക്കിക്കോട്ടെ ആ ഒരു സമയത്ത് വേണെങ്കി അവിടെ പോയി നിന്നോട്ടെ ഞാൻ അതിനൊന്നു എതിരൊന്നും പറീല. പക്ഷെ നമ്മള് ഇപ്പോ ആ ഇപ്പോ ആരോഗ്യമായ അതായത് അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ ന മ്മളൊരു പുതിയ വീട്ടിലേക്ക് അവിടെ പോയിട്ട് നമ്മളൊരു നല് നമ്മടെ ഒര് ലൈഫ് ബിൽഡ് ചെയ്യണം എന്നാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ്ല്.
ഉം ഉം
ഉച്ചക്കക്ക് പിന്നെ വേറെന്താ വിശേഷം ഏഹ് എന്താ? പറയൂ
വേറെ വേറെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു, അല്ല അപ്പംആഹ് നമ്മള് ഇപ്പം ഒരു അച്ഛനും അമ്മയൊക്കെ ഒരു മോനെ കല്ല്യാണം കഴിക്കുമ്പം അവർക്ക് ഒരുപാട് ഇങ്ങനെ ആ ഇത്ണ്ടാവൂല്ലേ കാരണം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി. ഇപ്പൊ എന്റെ മോന് ആ കല്ല്യാണം കഴിക്കുന്നു ഒരു നല്ലൊരു മോള് വെ രുന്നു. അതേപോലെ എന്താണ് ആ മോൾക്ക് ആ ഉം പേരക്കുട്ടിള് ഉണ്ടാവുന്നു. അ പേരകുട്ടികളെ നോക്കുന്നു. അതേപോലെ അവർക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ ഇണ്ടാവുലെ അതൊക്കെ ഇങ്ങനെ വെരുമ്പം അതൊക്കെ ഒരു ഇതാവൂലെ പ്രശ്നാവുലെ.
ഇല്ല അതായത് ഇപ്പ അവന്റെ എന്താ പറയാ പേര കുട്ടികള് വേണെങ്കി നമ്മള് നമുക്ക് പേര എനി ക്ക് ഒരു മക്കളു ആയി എനിക്ക് പ്രശ്നൊന്നുല്ല. അതായത് നമ്മള് ഇപ്പോ അതായത് നമ്മള് ഒരു മാരേജ് കഴിഞ്ഞൊന്ന് ള്ള ഈ മോൻ ആഹ് അമ്മ എന്നുള്ള ആത്മബന്ധം അവസാനിത്ത് അവസാനിപ്പിച്ചിട്ട് പുതിയ ഒരു വീട്ടിലേക്ക് പോവ് അല്ലല്ലോ. അതായത് എന്റെ മകൻ വേണ്ട സമയത്ത് അല്ലെങ്കിൽ മരുമോള് വേണ്ട സമയത്ത് അവിടെ ഇണ്ടാവ്.
അങ്ങനെയാണോ?
ആഹ് അവ അങ്ങനെ, അല്ലാതെ അങ്ങനെ. ഫാമിലി ആയി തെറ്റിപ്പിരിഞ്ഞിട്ട് പുറത്തു പോയി നിക്ക് ആഹ് ഒരു ഹസ്ബൻറ് ആൻഡ് വൈഫ്. പുറത്തു പോയി നിക്ക് എന്നല്ല.
അല്ല അവർക്ക് എന്തായാലു അവിടെ ഒരു വീടുണ്ട്, ഉം. അവർക്ക് അവിടെ ഒരു വീടുണ്ട് ആ വീട് ആ വീട്ന്ന്
ഓക്കെ അല്ല നമ്മള് ഇത്ര ആം നമ്മള് എത്ര ഏഹ് അവിടെ നിന്നാലും അത് എന്തായാലും ഒരു പ്രശ്നല്ല. ഇണ്ടാവാതിരിക്കില്ല.
ഏഹ്
ആഹ് അപ്പ അതുകൊണ്ട് ഞാൻ പറയുന്ന് കാരണം നമ്മള് കൂടുതല് ഏഹ് പ്രശ്നങ്ങള് ഇണ്ടാക്കാതെ ഇരിക്കുകയല്ലേ നല്ലത് കൊറച്ചും കൂടി.
ആഹ്
ആ ഓക്കെ പിന്നെ ഇന്റെ ഒരു മൈന്റ് സെറ്റ് അതാണ്, പക്ഷെ ഇനിയിപ്പ എനിക്കറിയില്ല.
ഇല്ല, ഞാനിപ്പം ഞാനിപ്പ എന്റെ പപ്പടെ മമ്മീടെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ. എന്റെ പപ്പയും മമ്മിയൊക്കെ എന്താണ് ഒരു നല്ലൊരു കുടുംബം എന്ന് പറയുന്നത് എന്താണ് ആഹ് മക്കളും മക്കൾടെ മക്കളുംആഹ് പേര കുട്ടികളും എല്ലാരും കൂടി വരുന്നതും എല്ലാരും കൂടി ആഘോഷിക്കുന്നു എല്ലാരും കൂടി ഒരുമിച്ച് നിക്കുന്നു അതൊക്കെയാണ് ഒരു കുടുംബം ന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു കോൺസെപ്റ്റ്ല് വരുന്നത്. അപ്പം അപ്പം നീ അപ്പം നിങ്ങളൊന്ന് കേക്കണം അപ്പം. എന്റെ ചേട്ടന് ഒരു കുട്ടിയെ കല്ല്യാണം കഴിച്ചു. ആ ചേട്ടന് എന്താണ് ആ കുട്ടിയെ ആ ചേട്ടൻ ആ കുട്ടിയേം കൊണ്ട് എന്താണ് നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേറെ പോവുന്നു. അപ്പം ആ ഒരു കുടുംബം അവിടെ എങ്ങനെ എന്താണ് ഡിസപ്പിയർ ആയി. ആ പേരകുട്ടികളും അങ്ങോട്ടേക്ക് പോയി അവർ. അവർക്ക് പ്രായമാകുന്ന ടൈമില് അവർക്ക് പ്രായമാകുന്ന സമയത്ത് പേരക്കുട്ടികളെ കളിപ്പിക്കണം പേരുട്ടികൾക്ക് കഥ പറഞ്ഞ് കൊടുക്കണം ഇതൊക്കെയാണ് എന്റെ മമ്മിയുടെയും പപ്പയുടെയും ഒക്ക ആ്രഹമായിട്ട് വരിക. അപ്പൊ ഇവര് ആ ചേച്ചി എന്താണ്. ഇത്വരെ നോക്കി വളർത്തിയ ചേട്ടൻ എന്താണ് എൻറെ ചേട്ടനെയ. ബാക്കി എല്ലാരെയും കൂട്ടിക്കൊണ്ട് അവള് അവളുടെ വഴിക്ക് പോകുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു ഭയങ്കര സങ്കടമായി. അപ്പൊ ഞങ്ങൾക്കായാലും വീട്ടിലേക്ക് വരുമ്പോണ് ചേട്ടനും ചേട്ടന്റെ കുട്ടികളും ഇപ്പൊ ഞങ്ങളെ പെൺകുട്ടികളയതുണ്ട്. ചേട്ടനും ചേട്ടന്റ കുട്ടികൾ ആരും വീട്ടിലില്ല വീട്ടില് വരുമ്പോ പപ്പയും മമ്മിയും മാത്രം. അപ്പൊ അവിടെക്കെ നമ്മൾ ഇതേവരെ കണ്ട് വന്ന ഒരു എന്താണ് ഒരു കുടുംബ ഒരു സെറ്റപ്പൊക്കെ അവിടെ മാറിപ്പോയി. പിന്നെ എല്ലാവർക്കും അവരുടെ
അല്ലെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ്ണ്ടാന് അതായത് മൊത്തത്തിൽ നമ്മള് എഹ് പളച്ച് കൊണ്ടുപോകല്ലേ അതായത് തല്ലൂട്ടി അങ്ങനെ പോവല്ല നമ്മുടെ മകള് അതായത് ഒരു മരുമകള് വേണ്ട സ്ഥലത്ത് മരുമകളും. പേരക്കുട്ടികൾ വേണ്ട സ്ഥലത്ത് പോവ അതായത്. അപ്പോ നമ്മള് സ്ഥിരായിട്ടരു വീട്ടിൽ നിക്കുന്നതും ആ ഇടക്ക് പോയി വരുന്നതിലും നല്ല ഡിഫറൻസ് ഉണ്ടകും അതായത് നമ്മ വീട്ടില് എന്തായാലും അമ്മായിഅമ്മയും അല്ലെങ്കിൽ അഹ് ഹസ്ബൻഡിന്റെ അച്ഛനുമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാവാതെരി ഇല്ല ഒരു ഫാമിലിയില്
അപ്പൊ ഈ പറയുന്ന ഹസ്ബൻഡ് ഇതിന് അങ്ങനെ വരുവോ അങ്ങനെ ഉണ്ടാവുവോ
ഞാൻ പറഞ്ഞില്ല അത് അങ്ങനെയുള്ള ഒരു ഹസ്ബൻഡ ആണെങ്കിൽ മാത്രമേ ഞാനും മാരേജി ചെയ്ത് നൽക്കുള്ളൂ ഇല്ല പിന്നെ അതിന്റെ ആവശ്യം ഇല്ലല്ലോ കാരണം എന്റെ ഒരു മൈൻഡ് ഫുള് ഞാൻ അങ്ങനെ തന്നെആയിരിക്കും ഹ് ഇതിന് വേണ്ടിട്ട്